ആഹ് കേൾക്ക്ന്ന്ണ്ട് എന്തക്കെയാ വർത്താനം?
ഇങ്ങനെ പോണ്. മഴയല്ലേ അവിടൊക്കെ മഴയുണ്ടോ?
ഇവടെ മഴെന്നുല്ല, അവ്ടെ മഴയ്ന്നുണ്ടോ?
ആ അവിടെ നല്ല മഴയാണ്.
ഏയ് മയന്റെ സൗണ്ടാണോ കേക്കുന്നെയിടക്ക്‌
ആഹ് ആഹ് മഴടെ സൗണ്ട് ഭയങ്കര മഴയുണ്ട് ഇപ്പൊ ഇച്ചിരി കൊറഞ് പക്ഷെ ഇരുട്ട് ആഹ് ആഹ്
ഏയ് ഇവിടെ എന്നാ ഇന്ന് മയയില്ല ഞങ്ങള് രണ്ടു ദിവസമായിട്ട് വീട്ടില് ഇല്ലെയിരുന്നു.
അതെ
ത്തിലോ മഴ എന്ന് പറയുന്ന സംഗതിയല്ല നല്ല വെയില് തിരിച്ചുയിവെടെ വന്നേരവും മയ പെയ്ത മട്ടൊന്നും കാണുന്നില്ലന്ന് ഉ
അ അങ്ങനെ ഔട്ടിങ്ങിന് വിനോദത്തിന് ഇങ്ങനെ പോയതാ മക്കളെയൊക്കെ കൂട്ടി
ണം ഞാനും എന്റെ ഇത്താത്തതും കൂടെ വേറെ ആളടുത്ത് വേറെ സ്ഥലത്ത് എറണാകുളം പോയി ടൗവുണില് അപ്പോ അവിടെ ഞഞങ്ങൾള് - ഫാമിലി ഇണ്ടായിരുന്നു അപ്പൊ അവിടെ രണ്ടു ദെവസം അവിടെ നിന്നു അവിടുന്ന് ഇങ്ങനെ കൊറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയി പിന്നെ ആലുവെല് - ആലുവേല് മറ്റേ ലുലുമാളൊക്കല്ല അവിടെയൊക്കെ പോയി ഒന്ന് - കറങ്ങി ഇന്ന് ഇവിടെ വൈകുന്നേരം എത്തിയതാ ഉള്ളൂ
അതെയൊ അപ്പൊ മക്കള് ഒക്കെ സ്കൂൾ മദ്ര- സുഖമാണോ അങ്ങനത്തെക്കെ പോയിട്ട്
കാരണം ഒരു ദെവസത്തെ - ഇന്നൊരു ദെവസത്തെ സ്കൂൾ പോയി മദ്രാസ രണ്ടു ദെവസത്തവും പോയി ഉം ഇന്നലെ തന്നെ വരാന്ന് വിചാരിച്ചിട്ട് പോയതായിരുന്നു ഇന്നലെ തന്നെ വരാന്ന് വിചാരിച്ച- ട്ട് പോയതായിരുന്നു പക്ഷെ ഇന്നലെ അവിടെ പോയൊരു അവർല്ല നമ്മ സമ്മയിച്ചില്ല തിരിച്ച് വരാൻ രാവിലെ പോയാ മതി- സ്കൂള് വിട്ടും അങ്ങനെ എങ്ങനൊണ് അപ്പൊ പിന്നെ രാവിലെ വരാന്ന് വെച്ചാൽ ചെറിയ മോളുണ്ട് അ അതൊ- അപ്പൊ അത് ഉറങ്ങിണീക്കാണ്ട് പോറല് നടക്കൂലാന്ന് മറ്റേ ഭയങ്കര വാശി ഒറക്കത്തിന്ന് ഒക്കെ എടുത്തു വന്നാല് അപ്പോ ഓല് എഴുന്നേന്റെ - വരാന്ന് പറഞ് അങ്ങനെ വെയിറ്റ് ചെയ്ത് ഒരു പന്ത്രണ്ട് മണിയായപ്പോ ഇങ്ങോട്ട് പോന്നു അഞ്ച് മണി ആകുമ്പത്തെന് - ച്ചു വീട്ടിലെത്തി
അതെയാ ആ മക്കളൊക്കെ പഠിക്കുന്നു ആ ചായല കുടിച്ച് ബേക്കറി ഐറ്റംസ്- ക്കുവാണേ നിങ്ങള് - മക്കളല്ലാം എന്തൊക്ക വ ട്ടല്ലാം
ഇവി ഒണ്ട് കളിക്കുന്നുണ്ട് എനിക്ക് ഒരാളാണ്
അതെ ഒരാളാ എത്ര എനിക്ക് മൂന്ന് മക്കളാ മോന് - മോൾക്ക് പത്ത് വയസ് പിന്നെ ചെറിയ കുഞ്ഞുണ്ട് എട്ടു മാസായ കുഞ്ഞുണ്ട്
ഇതല്ല ഏ പെൺകുട്ടിയോ ആൺകുട്ടിയോ ചെറുത്-
പെൺകുട്ടി രണ്ടാണും ഒരു മോളും ആ ആ ണ എത്രയില് പഠിക്കുന്നു എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നെ
ആര്
നിങ്ങളെ കുട്ടി
രണ്ടു വയസ്സായതോള്ളൂ
തുള്ള
ആഹ് ചെരി നാട്ടിൽ തന്നെ ബിസിനസ്സാ
വീട്ടിലാരുയില്ലേ നിങ്ങള് മാത്രമാണോ എന്തോ ട
ആഹ് ഞാനും ഹസ്ബൻഡും മാത്രം ഇപ്പൊ ഞാൻ താത്താന്റെ വീട്ടിലേക്ക് വന്നതാ രണ്ട് ദെവസം നിക്കാന്
അവ അവിടെയുണ്ടത ഇപ്പൊ അതെയൊ ഇപ്പൊ താത്താന്റെ വീട്ടിലുണ്ടതാ നിങ്ങള് നിങ്ങളെ വി -
ഇവിടുന്നാ ഞങ്ങള് പോയത് എറണാകുളം പോയത് താത്താ പറഞ്ഞു നമുക്കൊന്ന് ടൗണിൽ പോയിട്ട് വരാന്ന് അങ്ങനെ പോയതാ ടൗണിൽ- ല്ല അങ്ങനെ നമുക്കൊന്ന് ലുലു മാളിൽ കേ പോയിട്ട് വരാന്നാണ് അങ്ങനെ പോയത് പെട്ടന്നുണ്ടായ പോക്കാണ്
എന്തെും ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ഇങ്ങനെ വിട്ടന്ന് എന്ത് വർക്ക് വർക്ക എന്തെങ്കിലും ചെയ്യുന്ന വീട്ടില്
പ്രത്യേകിച്ച് വർക്കൊന്നുമല്ല
അതെ ഈത് സ്റ്റാറ്റസ് വർക്ക് ചെയ്യുന്ന നിങ്ങള നമ്പർ എന്തെിലും സേവ് ഉണ്ട്
ഒരു വർക്ക് ചെയ്യുന്നുണ്ട് എന്താ പറയാ മേഘനസന്ന് പറയും..... അതന്നെ വേറെ കാര്യ പിന്നോ ചെറിയൊരു വർക്കും കൂടെ അതെ ഇപ്പോളെങ്കിലും ഓകെ അതൊക്കെ ഉണ്ടാവുളു ഈ മേ ഞാൻ ചെയ്യുന്ന ഒരു പ്രോഡക്ടിന്റെരിതാണ് അത്ണ്ട് അതടക്ക ഇങ്ങനെ സ്റ്റാറ്റസ് ഇപ്പൊ കൊറേ വേക്കോട്ട ആണ് ചെയ്യല്.... ആദ്യ കറക്റ്റ് ചെയ്യലുണ്ടായിരുന്നു അഹ് അതെ അപ്പൊ അഹ് കാണലുണ്ട് ഞങ്ങള് ഞാന് കൊറ ആയിട്ട ഇപ്പ ഇല്ല ഒരുപാടായിട്ട് അതിൽ നിന്ന് വേക്കോട്ടാണ് ഞാനത് സ്ഥിരയിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയന്നു നല്ല ഓർഡർ ഒക്കെ കിട്ടലുണ്ടായിരുന്നു ഞാൻ ഡെയിലി സ്റ്റാറ്റസ് ഇടും സ്റ്റാറ്റസ് വർക്കല്ലട്ടോ അത് നമ്മള് സ്റ്റാറ്റസ്.... നമുക്ക് പുറത്ത കൊണ്ടപോയിട്ട് കച്ചവടം ചെയ്യലില്ല ഓൺലൈന ആായിട്ട് വേണ്ടവർക്ക് എത്തിച്ച കൊടുക്കു അപ്പള് ഇങ്ങനെ ഇപ്പൊ കൊറേ ആായിട്ട് ഇങ്ങനെ സ്റ്റാറ്റസ് ഒന്നും പറ്റാത്ത കുറ അവസ്ഥകളൊക്കെ. വന്ന് പിന്നെ അങ്ങനെ വേക്കോട്ട് വേക്കോട്ടായി പിന്നെ ഇടക്കൊക്കെ ഇങ്ങനെ വെക്കും അത് മി മീറ്റിംഗ ഒക്കെ ഉണ്ടാവും അതില് ഇടയ്ക്കിടക്ക് സൂ മീറ്റ് ഉണ്ടാവും ഞമ്മളെ ലീഡേഴ്സ് ഞമ്മക്ക് മീറ്റിംഗ ചെയ്തിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ഇടക്കിടക്ക് പറഞ്ഞു തരും അപ്പോ പിന്നെ ഒരു മാസം ഒന്നൊന്നര മാസത്തോളംഹസ്ബൻഡറിന്റെ ഉപ്പ ഹോസ്പിറ്റലായി ആഹ് ആക്സിഡന്റ് ആയിട്ട്.... ഹോസ്പറ്റലിലായിരുന്നു അപ്പ പിന്ന ഞാനൊ ഒരു ഹോസ്പിറ്റലിൽന്നെയായി അവിടുന്ന് നമക്ക് മീറ്റിങ്ങും കാര്യങ്ങളു ഒന്നും റ്റ ചെയ്യാൻ പറ്റില്ലല്ലോ കൊറച്ച് സീരിയസ് ആയിരുന്നു അപ്പൊ പിന്നെ ഫോണിലുള്ള കുറച്ച് പണികളൊക്കെ വൈക അപ്പൊ ഈ മീറ്റിങ്ങിലൊന്നും കേയറാത്ത കാരണം തന്നെ കുറൊക്കെ... ബേക്കോട്ടായി പോയി കറക്റ്റ് ഞമ്മക്ക് കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യായിരുന്നു അവര്.... ദിവസം നമ്മെ ലീഡറെ നമുക്ക് ഓ ഒറ്റക്ക ആയിട്ട് ഇങ്ങെ മീറ്റിങ് ന്നിട്ട് നമ്മള അടുത്തെ കാര്ങ്ങളൊക്കെ പറ കറക്റ്റ് അതിന്റെ ഡീറ്റയിൽ നമുക്കങ്ങ തരും അതുകൊണ്ട തന്നെ നമ്മള അങ്ങനെ ചെയ്ത്ങ്ങനെ പോവായിരുന്നു പക്ഷെ ഈ ഒരു ഒന്നൊന്നര മാസം ചെയ്യാതായി.... കെറച്ച്പ്രശ്ന ക്കെ അങ്ങനെ അങ്ങനെ വേക്കോട്ട ഇപ്പൊ കൊറേ ആയും പക്ഷെ ഇടക്ക് സ്റ്റാറ്റസ്ക്കും എനിക്ക്.... കോളും ചെയ്യുംല്ല ഒരു പക്ഷെ മീറ്റിങ്ങിലൊക്കെ കേയറാത്ത കുറെ ആയ് ക്ഷേ ഒന്നും കൂടെ തുടങ്ങണംന്നുണ്ട് ഉം അല്ല അത വേറെ കാര്യമായിട്ടൊന്നുല്ല
കൊറെ ആൾക്കാരൊക്കെ ഉണ്ടോ വേറെ വീടാക്കി
ത് വേറെ വീടെല്ല തറവാട്ട് തന്നെയാണ് ഇത്താത്തയും മക്ക മക്കള തന്നെയള്ളൂ ഹസ്ബൻഡ് പുറത്താണ് ജോലിക്ക് പോയതാണ് ആഴ്ചയില വരിക ഹസ്ബൻന്റെ ഉമ്മയും ഇപ്പ മരണം അല്ല അടുത്തൊന്നല്ല കൊറച്ച് ദൂരെ ന്നെ ആര് ആരുല്ലാഞ്ഞിട്ട് വന്നതാണ് ഇങ്ങോട്ടേക്ക് ആര ഇല്ലഞ്ഞിട്ട് എന്ത്
വണ്ടി ണ്ടാ വരുമ്പോ കാർ അങ്ങനെ
ഇല്ല ഇല്ല ഞാന് അവിടെ താത്ത ഒറ്റക്കായിരുന്നു ഹസ്ബൻഡറ് ഇവിടെ ഇല്ല ആഴ്ചില വരിക പിന്നെ ഹസ്ബൻഡ ഉമ്മയും ഇപ്പൊക്കെ മരണപ്പെട്ടു താത്താന്റെ ഹസ്ബൻറിന്റെ ഉമ്മ ഉമ്മ ഇപ്പൊക്കെ മരണപ്പെട്ട..... അപ്പൊ ഇവിടെ താത്തം ചെറിയ രണ്ടു കുട്ടികളാല്ലോ ആൺകട്ടികൾ കണ്ടാലും ദർസ പോയി അപ്പൊ പിന്നെവര് മാ ത്ര ആയത കൊണ്ട് ഇവർക്ക് പേടിയായിട്ട് വിളിച്ചതാണ് കുറച്ച ദിവസം നക്കാന് അങ്ങനെ ആഹ് അങ്ങനെ വന്നാണേ.....
അത അപ്പോ ആഹ്. അപ്പൊ ആഹ ചെറിയ കുട്ടിയളാ ങ്ങക്ക് മാതൃ
ആഹ് ഇല്ല ഇല്ല അതൊന്നുല്ല അതുകൊണ്ട് പേടിക്കാൻല്ലാലോ.
കൂളും മദൃസ എന്ത് പു പോവാനോ എവിടെയും പോവാനോ അങ്ങനെ ഒന്നും കൈ.
അതെ സ്കൂളും അതെ അതേടിം പോക്കും നടക്കൂലാല് ഇതിപ്പോ അങ്ങനെ പേടിക്കാൻല്ലല്ലോ രാത്രി കേക്ക് ഒന്നും വേണ്ടാന്ന് പറഞ്ഞത ഞാൻ വടാര് രുല്ല ഞങ്ങള് രണ്ടാളും മക്കളും മൂന്നാളുആള്ളത് അപ ഞാൻ പർഞ്ഞൊന്നും വേണ്ടാന്ന് എന്ത്
ഭർത്താവും നിങ്ങളെ ഭർത്താവും
ഉം മൂപ്പര് പൊർത്ത് ബിസിനസ്സാണ്
പൊറത്ത് ആഹ് ആഹ്
അത്തരം ദൂരൊന്നല്ല ഇങ്ങനെ വരും ത്ഞാനപ്പൊ ഇങ്ങോട്ട് പോന്നാണ് ഇത്താത്ത വിളിച്ചപ്പോ
ആഹ് ആഹ് അതില മാത്രടോ പിന്നെ
ആഹ് അപ്പൊ ഞങ്ങള് ആ ഇല്ല അപ്പൊ ഞങ്ങളിപ്പോ വൈകുന്നേരം എത്തിയേള്ളൂ പൊർത്തേന്നു ഞങ്ങള് ആഹ് ഇപ്പൊ വൈകുന്നേരത്തിയത് അന്നേരം ഞാൻ പർഞ്ഞു മ്മാനോട് പൊർത്തുന്ന് ഉച്ചകത്തെ ഫുഡ് പൊർത്തുന്ന് കയ്ച്ചതാണ്. അപ്പൊ ബിരിയാ ണിയാ കഴിച്ചേ അപ്പൊ ബിരിയാണി ബാക്കിണ്ടേയ്ന് അത് പാർസൽ ഇട്ത്തു മക്കക്ക് വേണേ അത് കൊടു - ക്കാന്നർഞ്. ഇനിക്കൊന്നും വാണ്ടാന്നർഞ് ഞാന്. കാരണം ബിരിയാണി ഒക്കെ കഴിച്ചാ ഭയങ്കര ദാഹായിരിക്കും. അതോണ്ട് ഞാൻ വാണ്ടാന്ന് പർഞ്
അതെയ അതെന്ത് പണിയില്ല എ നിക്ക് നോക്കിയാൽ മതി
ആണുങ്ങളൊക്കെണ്ടെങ്കിലല്ലമ്മക്ക് പേടിക്കേണ്ടിത് ആരും ഇല്ലാത്തതോണ്ട് ഇനി പ്പൊ രാവിൽത്തെ ഭക്ഷണം നോക്ക്യാ മതി
ങ്ങള ഉമ്മ ഉപ്പാലോ ങ്ങള ഉമ്മ ഉപ്പാലോ ഇല്ലേ
ആഹ് എല്ലാരുണ്ട് ഉമ്മീം ഉപ്പിം എല്ലാംണ്ട്
ഉം ആ വീട്ടില് പോരല്ലേ അപ്പൊങ്ങ
ആഹ് പൊരക്ക് പോവും ഞാൻ പോരേന്നാണ് പൊരേന്ന് ഏഹ് ഹസ്ബൻഡന്റെ വീട്ടിലേക്ക് പോവാൻ നിക്കുമ്പളാണ് ഇത്താത്ത ങ്ങട്ടേയ്ക്ക് വിളി ച്ചേ. അങ്ങനെ ഇങ്ങോട്ട് വന്നതാ ഇനിപ്പോ രണ്ട് ദിവസം കഴിഞ്ഞാ അങ്ങോട്ട് ഹസ്ബൻഡ് വീട്ടിലേക്ക് പോണം ഞാൻ ഒരു ഒരു മാസത്തിന്റെ അടുത്ത് ത്തായി വീട്ടില് വന്നിട്ട് വീട്ടീന്ന് പ്പൊ ഇങ്ങോട്ടേക്ക് താത്താന്റെ അടുത്തേക്ക് വന്നിട്ട് മൂന്നാല് ദിവസായിട്ടുള്ളു
അതെ ങ്ങളെ ഹസ്ബൻഡ് എവിടെ വീട്
ആഹ് ഞങ്ങള് രണ്ടാളും വേറെ താമസിക്കുന്നതാ. വേറെ കേട്ട സ്വന്തമായിട്ട് എടുത്തതല്ല ഞങ്ങളിങ്ങനെ റെന്റിന് താമസിക്കുന്നാണ് ആഹ് വാടകക്ക് താമസിക്കയാണ്
അതെ
ഉം
ഉം വാടകക്കാ റൂമ് പോലെ തായെ മൊകളിലും അങ്ങനെ റൂമായിട്ടാ
ആഹ് വാടകാന്നർഞ്ഞാല് വീടായിട്ടല്ല ഒരു ഫ്ലാറ്റ് മാതിരി ലോ ഇങ്ങനെ മേലിം തായിം. ആഹ് ഒരു റൂമും ഒരു ഹോളും അങ്ങനെ ഒരു റൂമും ഒരു ഹോളും ഞങ്ങള് മുകൾലാണ്
ന്റെ വീടല്ലേ
എന്ത്‌
ഭർത്താവിന്റെ വീട്ല്ലേ
ആഹ്ണ്ട് അവിടെ സൗകര്യക്കൊറവാണ് എല്ലാ ഒരുപാട് ആൾക്കാർക്ക് നിക്കാന്ള്ള ഒരു സൗകര്യ കുറവും പിന്നെ ഹസ്ബൻഡിന് വന്ന് ആഹ് കൊറേന്നർഞ്ഞാല് ആളെണ്ണം കൊറവന്യാണ്. അതുപോൽതന്നെ വീടും സൗകര്യ കൊറവാണ്
ഉം.. സ
അപ്പ പിന്നെ ഹസ്ബൻഡിന് പോവാനും വരാനൊക്കെ - പ്പൊ ഇത് ജോലിക്ക് പോയി വരാനൊക്കെ എളുപ്പമുള്ള ഒരു സ്ഥലത്തേക്ക് വീട് താ വാടകക്ക് താമ ഡെയിലി പോയി വരാനൊക്കെ പറ്റിയ സ്ഥലത്ത് മറ്റേത്
വാടകക്കന്നെ താമസി
അല്ല ഇത്താത്ത സ്വന്തമായിട്ടന്നെ തറവാട്ട് വീട്ടിലാണ് ഇവിടെ ആരുല്ല ഏട്ടന്മാരൊക്കെ കല്യാണം ഴിഞ്ഞ് ഒരൊക്ക വീടായി വിറ്റു പോയതാണ് വീടാക്കി പോയതാണ് ഇവർക്കുള്ളതാണ് ഇത് ചെറി ആഹ് ഇത് ചെറി
ഓടിട്ട വീട ഓടിട്ട
ആഹ് ഓടിട്ട് വീട് ഓടാ ഓടാ തറവാട് വീടല്ലേ വേറെ വീട് വെക്ക് ന്ന്ണ്ട് ഇപ്പത് തറവാട് വീടാണ് ഇവിടെ ഇവലാണ് ചെറുത് ആഹ് ഉമ്മേം ഉപ്പേം മരണപ്പെട്ടിട്ട് ഇപ്പൊ കൊറച്ചായി കൊറച്ച് പറഞ്ഞ ഉപ്പ മരണപ്പെട്ടിട്ട് രണ്ട് കൊല്ലാംന്തോ ആയത്തൊള്ളൂ
അതാ ആഹ് ഇപ്പാ പ
പ്പാ ആരൂല്ല
ആഹ് തറവാട് വീടായൊണ്ട് അവിടെ നിക്കുന്നുണ്ടോ കൊറെ ആൾക്കാരൊക്കെ ഉണ്ടോ?
എവ്‌ടാ ഹസ്ബന്റിന്റെ വീട്ടിലോ ഹസ്ബൻന്റെ വീട്ടില് കൊറേ ആള് ന്നുല്ല ഹസ്ബൻന്റിന്റെ ഉമ്മ ഉപ്പ അനിയന് പെങ്ങള് പെങ്ങളാ മോന് പിന്നെ അത്രയേ ഉള്ളൂ പക്ഷെ റൂമ് അതേപോലെ തന്നെ രണ്ട് റൂമേ ഉള്ളൂ.
ശെരി ഹസ്ബന്റിന്റെ ഉമ്മ ഉപ്പ എല്ലാം വയസ്സായത
വയസ്സ് പർഞ്ഞാല് കൊഴപ്പൊന്നുംല്ലേന്ന് പക്ഷെ ഇന്റെടേൽ ഉപ്പാക്ക് കുറച്ച് ഒര് സിഡന്റൊക്കെ പറ്റിയിട്ട് ഹോസ്പിറ്റലായിരുന്നു
ഓ ഇപ്പാ സുഖോണ്ടാ അങ്ങനെ
ടുള്ള കുഴപ്പല്ല ഇപ്പൊ നടക്കുന്നൊക്കെണ്ട് കുറച്ച് സീരിയസായിരുന്നു നമ്മളാകെ ബേജാറായിരുന്നു പക്ഷെ ഇപ്പൊ കൊഴപ്പല്ല പ്രായം ഉണ്ട് ക്ഷേ ഈ ഷുഗറക്കെള്ള കാരണം കെടക്കൂല പണിയെടുത്തൊണ്ട് നട കും ആഹ് അങ്ങനെ ഉമ്മാക്ക് പ്രായംണ്ടോന്ന് ചോയിച്ച അങ്ങനെ പ്രയൊന്നുല്ല
അതാ
എല്ലാ പണികളും എടുക്കും പിന്നെ പെങ്ങളുണ്ട് പിന്നെ ഒരു അനിയനും ഉണ്ട് അപ്പം പിന്നെ സൗകര്യം ഇല്ലല്ലേ നമ്മുക്ക് നിക്കാനാവൂലല്ല എല്ലാരും കൂടാ റോ രണ്ട് റൂമാ ഉള്ളൂ രണ്ട് റൂമ് പറയുമ്പോ ഉമ്മയും ഉപ്പയും പിന്നെ പെങ്ങളും അനിയനോക്കെ ഉള്ളതല്ലേ പിന്നെ ഒരു വ ആഹ് കല്ല്യാണം കഴിഞ്ഞാണ് പക്ഷേ വീട്ടില് നിക്ക്ന്നത് ആഹ് ഒരു ആഹ് ഒരു ഒരു മോളാള്ളത് അപ്പോ ഓൽക്ക് ഭർത്താവ് മൂന്ന് കൊല്ലം കൂടുമ്പ നാട്ടിൽ വരുന്നാ അപ്പ പിന്നെ ഇവിടെ വന്ന് നിന്നോളാൻ പറഞ്ഞതാണ്.
ആഹ് ആഹ് ആഹ്
ആഹ് അവി ഓര്ക് ഇപ്പൊ ഓരോ വീട്ടില് ഓരോ ഇതല്ലേ അപ്പ ഓൽക്ക് പെങ്ങൾക്ക് പെങ്ങളെ വീട്ടില് പ്രേശ്നങ്ങളൊക്കെള്ളൊണ്ട് ഇവിടെ നിക്കല് അതികം